ഹലോ ഹലോ ആഹ എന്തോണ്ട് വിശേഷം
ആഹ് സുഖം തന്നെ
സുഖം തന്നെ ഉം പിന്നെ ഹാ കറങ്ങാൻ പോയിട്ടൊക്കെ വന്ന്
ആഹ് എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ
യാത്രയൊക്കെ നല്ലയാരുന്നു ഞങ്ങള് ഗുരുവായൂർ അമ്പലത്തി പോയി വൈകുന്നേരം ആയപ്പഴത്തേക്ക് ഞങ്ങള് ഗുൽ അയ്യോ ഞങ്ങള് അമ്പലത്തിലെത്തി അമ്പലത്തിലത്തീട്ട് നല്ല ഭയങ്കര തെരക്കായിര്ന്ന് ലൈനിലൊക്കെ നിക്കണമായിരുന്നു ഒന്ന് രണ്ട് മണിക്കൂറോളം ലൈനീ നിന്നിട്ടാണ് അമ്പലത്തി കേറി തൊഴുതത് ഭയങ്കര തെരക്കായിരുന്ന് റൂമ് എടുത്തായിരുന്ന് അമ്പലത്തിന്റെ അടുത്ത് തന്നെ റൂമ് കിട്ടി പിന്നെ റൂമ് എട് ത്ത് പിന്നെ ഫ്രഷായി പിന്നെ ഒന്ന് പിന്നെ അമ്പലത്തി പോയി അമ്പലത്തി പോയ ഭയങ്കര ചൂ ഒന്ന് രണ്ട് മണിക്കൂർ ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം എടുത്ത് ലൈനി നിന്ന് നിന്ന് അവര് കൊറേഷെ ആൾക്കാരറ്റെ കേറ്റും പിന്നെ അത് കഴിയുമ്പോ പിന്നെ അമ്പലം പൂജയുടെ സമയംന്ന് പറഞ്ഞ് അടച്ചിടും പിന്നെയും കൊറെ നേരത്തേക്കൊക്കെ ആൾക്കാരെ റ്റും പിന്നെയും പൂജയന്ന് പറഞ്ഞ് അടച്ചിടും അങ്ങനെ രണ്ട് മണിക്കൂറ് ആയപ്പം പിന്നെ കേറി തൊഴ്ത് എറങ്ങിയപ്പം വൈകിട്ടോ വൈകിട്ട് ചെന്നേൻ്റെ അന്ന് തന്നെ കേറി തൊഴുത് ഒമ്പത് മണി ആയിക്ക അപ്പഴത്തേന് എട്ടൊമ്പ മണിയായപ്പഴത്തേന് പിന്നെ എറങ്ങി വന്ന് പിന്നെ ഞങ്ങള് വെളുപ്പിനെ പിന്നെയും കേറി
പിന്നേം രാവിലത്തെ നിർമ്മാല്യത്തിന് പോയാണ് പക്ഷെ കാണാൻ പറ്റിയില്ല അവരോരോ മിനിറ്റും പൂജയാന്ന് പറഞ്ഞ് നിർത്തിട്ട് തൊഴുത് എറങ്ങിയപ്പത്തിന് എട്ട് ഒമ്പത് മണിയായി
നിർമാല്യം ഒന്നും അങ്ങനെയും തൊഴൻ ഒക്കത്തില്ല അവടെ
ആഹ് എല്ലാരും പറഞ് തൊ നമ്മള് ആദ്യായിട്ട് പോവല്ലാരുന്നോ
നീരുമാല്യത്തിന് അവരുടെ ആളുകളുണ്ട് അവടെ തൊഴാൻ അവരുടെ ആള് ക്കൾ വേ
ആഹ് അതിനെ പറ്റി നമ്മക്ക് അറിഞ്ഞൂട എല്ലാരും പറയും നിർമ്മാല്യം തൊഴാം നല്ലയാന്ന് പറഞ്ഞ് അങ്ങനെ പോയതാ പക്ഷെ പറ്റിയില്ല അത് കഴിഞ്ഞ് പിന്നെ കേറി എല്ലാം കഴിഞ്ഞ് പിന്നെ എട്ട് ഒമ്പണി ആയപ്പത്തിന് പിന്നെ കേറി തൊഴുതിട്ട് പിന്നെ എറങ്ങി പിന്നെ നമ്മള് അവിട്ന്ന് പിന്നെ അവിടുന്ന് നമ്മള് നേരെ റൂമി വന്ന്
എവടെ വന്ന്
റൂമില് നമ്മൾ എടുത്ത റൂമ് എടുത്തിട്ടുണ്ടായിരുന്നു റൂമി വന്ന് പിന്നെ നമ്മള് പിന്നെ അവടെ കൊറച്ചേരൊക്കെ ഇരുന്ന് വിശ്രമിച്ച് ആഹാരവൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മള് അവടുന്ന് നേരെ വണ്ടി നേരെ വണ്ടി എടുത്ത് നമ്മള് അവിടുന്ന് നേരെ മൂകാംമ്പികേക്ക് പോയി അവിടെന്ന് പിന്നെ ആ അമ്പലത്തിലും പോയി തോഴ്ത് അവടെ ഭയങ്കര പാട അയൻ നമുക്ക് ആഹ് അന്ന് രാത്രി പതിരാത്രി അപ്പൊ ഭയങ്കര മഴയു ആര്ന്ന് ഭയങ്കര മഴയാരുന്നു അവടെ ചുരവൊക്കെ കേയറിയപ്പോ ഭയങ്കര മഴയും രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആരുന്നു പേടിച്ചു പോയി ഭയങ്കര ചുരു കാറ്റും മഴയും ലൈറ്റുല്ല ഞങ്ങള് കേറി ചെന്നപ്പോനും പന്ത് പന്ത്രണ്ട് മണി ഒര് മണിയായി. അമ്പൽത്തിന്റെ അടുത്തെത്തിയപ്പൊ പിന്നെ ചെന്ന് റൂമൊക്കെ രാത്രിയായൊണ്ട് പിന്നെ റൂമൊക്കെ തപ്പിയെടുക്കാനൊക്കെ പാടായ്
അവിടെ സാധാരണ രാത്രിയിലൊന്നും ആരും
ആഹ് അമ്മക്ക് അറിഞ്ഞുകൂടായിരുന്നു രാത്രി ആരും കേറത്തില്ല അങ്ങനെ വണ്ടി വിട്ട് പോത്തില്ലായിരുന്നെന്ന്
ഡെയ്ഞ്ചറസ് കാടാ മൂന്നാല് മൂന്നാല് രണ്ട് മൂന്ന് മണിക്കൂർ ഓടണലേ
ആഹ് ഒരു വണ്ടിയും ഇല്ല. നമ്മള് മാത്രം ഇരുട്ടിന്റെ അകത്ത് റോഡീ വെട്ടവും ഇല്ല ഇരുട്ട് ഇരുട്ട് ഇരുട്ട് നിർത്തിയിടാനും പേടി ഓട്ടിക്കാനും പേടി. പേടിച്ച് പേടിച്ച് എന്തുവായാലും ഓടി ച്ചോടിച്ച് ഞങ്ങള് ദൈവത്തെ വിളിച്ചങ്ങെത്തി.
അത് ദൈവത്തിനെ വിളിച്ചാലേ അവിടെ എത്തത്തുള്ളൂ അല്ലെങ്കി എത്തൊത്തൊന്നുല്ലാരും.
ആഹ്
അല്ലാതെ വേറെ ആരും എത്തത്തൊന്നില്ല. കാട്ട്ന്റെത്തിപ്പൊ.
മൊത്തോ കാടായിരുന്നു. എല്ലാരും ഇങ്ങനെ മൂകാമ്പിക മൂകാമ്പിന്നർഞ്ഞപ്പെഴേ ഈ കാടിനെ പറ്റിയുള്ള സ്റ്റോറിയൊന്നും കേട്ടട്ടില്ലായ്രുന്നു. ആദ്യവായിട്ട് പോകുന്നോണ്ട് നമുക്ക് അത്ര അറിവുല്ലായ്രുന്നു. ഞാൻ വിചാരിച്ചെ
മെയ്ൻ കാര്യം അത് അവിടെത്തന്നെ അത് തന്നെ കാ
ആഹ് ഞാൻ വിചാര്ച്ച എന്തങ്ങള് വിചാര്ച്ച ഏതാണ്ട് ഇച്ചിരി ഉള്ള ണെങ്കിലും കൊഴപ്പമില്ലന്ന് വിചാര്ച്ചു. പശേ ഇത്രയും കാടിന്റെ അത്തൊക്കെയാന്ന് ആരും പറഞ്ഞില്ല രാത്രി ഓട്ടിക്കല്ലേ എന്നൊന്നും ആരും പറഞ്ഞില്ല. ഇത്ര മണിക്കൂർ ചെന്ന് കഴിഞ്ഞാ അങ്ങ് രാത്രിക്ക് രാത്രിയങ്ങ് ചെയ്ത് കഴിഞ്ഞാ വെളുപ്പിനെ കേറി തൊഴാൻ തെള്ള് കാണത്തില്ല എന്ന ഓരോരുത്തര് പറഞ്ഞോണ്ട് അതും വിശ്വസിച്ചോണ്ട് നമ്മളന്ന് ആഹ് രാത്രിയല്ലേ അമ്പൽത്തിന്റെ അടുത്ത് തന്നെ റൂം കിട്ടുവാന്നെങ്കി നല്ലയാന്നല്ലോ. എന്നൊക്കെ വിചാരിച്ചോണ്ട് നമ്മള് സ്റ്റേയ്യാതെങ്ങ് പോയി. അവിടെ എത്തിപ്പോഴാണ് നമ്മള് അറിഞ്ഞത് ഇങ്ങനത്തെ ഇങ്ങനെ കാടാണെന്നും ഇത്രയും ദൂരം ഒണ്ടന്നും റോഡിന്ന് ഇത്രയും ദൂരവാന്നെന്നും നമ്മളൊന്ന് അവ്ടെ കേറിയപ്പഴും മഴയായ്രുന്ന്. അതുവരെ മഴയില്ലായിര്ന്നു. ഉം അങ്ങനെ പോയി ല്ലാം കഴിഞ്ഞു ദർശനൊക്കെ കഴിഞ്ഞു തിരിച്ചെത്തി. ആഹ് രാത്രി റൂമിനൊന്നും പ്രോ പ്രോബ്ളം ഒന്നുല്ല ഇഷ്ടം പോലെ റൂം ഹോ ട്ടലുകളും റൂമും ഒക്കെ ഉണ്ട്. ഏതൊക്കെ വേണങ്കി ഏ സി ആന്നെങ്കി ഏ സി ഏ സി ഇല്ലാതാന്നെങ്കിലും ഓക്കെ ഇഷ്ടം പോലെ റൂമ് ഒക്കെ കിട്ടി നമ്മുടെ പിന്നെ ഈ പെറ്റള്ളോണ്ട് നമുക്ക് അതിന് ഇച്ചിരി ബുദ്ധിമുട്ട് വന്ന് പെറ്റള്ളോണ്ട് റൂമ് കിട്ടാൻ എന്തായാലും കിട്ടി അമ്പലത്തിന്റെ അടുത്ത് തന്നെ നല്ല റൂം കിട്ടി നല്ല ഹോ ഹോട്ടലുക്കാരും ആയ്രുന്നു പിന്നെ അമ്മുക്ക് അതുകൊണ്ട് അതിനൊരു ബുദ്ധിമുട്ട് വന്നില്ല. അങ്ങനെ കേറി. കേറി തൊഴുത് ഇട്ട് വന്ന് ഉം പിന്നെ വേറെന്തോ ഉണ്ട് വിശേഷം?
വേറെ പ്രത്യേകിച്ച് വിശേഷംന്നുല്ല.
ഉം
കറങ്ങാനൊക്കെ പോണംന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ലീവൊന്നും കിട്ടുന്നില്ല.
ആഹ് ആ ഇവടോട്ടുള്ള കറക്ക കറങ്ങാൻ പോവാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നെ
നമ്മൾ എവിടെങ്കിലും ഒക്കെ കറങ്ങാമെന്നാ വിചാരിച്ചേ എവിടെയെങ്കിലും ഒക്കെ ഹിൽ സ്റ്റേഷനിലോ എ വിടെങ്കി ലൊക്കെ പോവാന്ന് വിചാരിച്ച് പക്ഷേ
ഉ ഇപ്പ മഴയ ഇനിയിപ്പ മഴല്ല്യോ ഇപ്പ മഴ ന്നട കിണങ്ങാനൊന്നും പാട
ആഹ
ഉം മഴയൊക്കെ തീരുമ്പൊ പിന്നെ ആ ലീവും വേണ്ടായൊ ഉം പിന്നെ കറങ്ങണോങ്കിനി ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ ഉം
താഴ വ
ഇല്ല അത്താഴൊന്നും കഴിഞ്ഞില്ല രണ്ട് ബിരുന്തുകാരുണ്ടാരുന്നു പിന്നെ അവരിപ്പൊ വന്ന് ശ അ അവരെ വന്നിരുന്ന ആ കാര്യക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഇപ്പൊ ഓരങ്ങോട്ട് പോയതേ ഉള്ളൂ അന്നേരെ ഞാൻ വിചാരിച്ചു എന്നാഒന്ന് ഫോൺ ചെയ്യാന്ന് വിചാരിച്ചോണ്ട് എടുത്ത് ഫോൺ ചെയ്ത് ചെയ്തതേ ഉള്ള് ഉ വിവരം അറിയാല്ലോന്ന് വിചാരിച്ച് ഉം
ഉണ്ടാക്കിയില്ല ല്ലെ
ഇല്ല ഇനീ ഒണ്ടാക്കാൻ പോണം എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കണം ആ എന്തെങ്കിലും എന്തോ റൊ ട്ടിയും ചപ്പാത്തിയും കറിയും ഉണ്ടാക്കണം ഉ
അ നമ്മള് നേരത്തെ കഴിച്ചു
കഴിച്ചില്ല്യ ആഹ
ആഹ്
നമ്മളിനി ഇവിടെ ഉണ്ടാക്കാൻ തൊ ടങ്ങണം ആഹാരം ഉണ്ടാക്കണം
ആള ആ ത്താഴൊക്കെ കഴിച്ചിട്ട് ഒരു വാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് കെട
കിടക്കുവാ ആഹ് ഇങ്ങളിന്ന് നേരത്തെയാണല്ലോ
നേരത്തെ എന്തൊ പത്ത് മണി അവാറായി
ആഹ
നമ്മളെ ടൈം ഇങ്ങനെ തന്നെയ പത്ത് മണിയാകുമ്പൊ ബെഡിൽ കേറണം
ആഹ ആഹ എന്നാ പിന്നെ ശരിയങ്കി ഞാ ൻ വിളിക്കാം ആഹ ഏ
ആഹ ശരിയങ്കി ഓക്കെ
ആ ശരി ഓക്കെ
ഹലോ
ആഹ്
ഹലോ
ആ ഹലോ ശരി എങ്കി ആ
പിന്നെ വേറെ ഒരു കാര്യം ചോദിക്കാൻ മറന്നു
ആഹ
ആ വെള്ളവൊക്കെ വരുന്നുണ്ട ഇപ്പം
ആഹ വെള്ളവൊക്കെ വരുന്നുണ്ട് കൊഴപ്പല്ല വെള്ളം ഇന്ന് ഒരു നേരം പോ ഒരു നേരെ വരുന്നൊള്ള് പക്ഷെ വലിയ ഫോഴ്സ് ഒന്നുമില്ല എന്തായാലും വെള്ളി വരുന്ന ണ്ട് നേരത്തെ വെള്ളമൊന്നും വരുന്നില്ലാരുന്നു നേരത്തെ ടോഡിൽ നിന്ന് ടാങ്കറിൽ കൊണ്ടുവരുന്നത് നമ്മള് ലൈൻ നിന്ന് വാങ്ങി
അതെനിക്കറിയാം അതൊ ണ്ടല്ലേ ചോദിച്ചപ്പം വെള്ളോക്കെ വരുന്നു ണ്ടോന്ന്
ഇപ്പം വെള്ളം വരുന്നുണ്ട് ഇപ്പം വെള്ളം വരുന്നുണ്ട് ഒരു നേര വരുന്നുള്ളു വല്യയ പോഴ്സ് ഇല്ലാ എന്നാലും വരും കോട്ടറി മുണ്ടത്ത് വരും വെള്ളം
വരുന്നുണ്ടല്ലോ
ആഹ് അവശ്യത്തിനുള്ള വെള്ളം ആഹ് കുടിക്കാനൊക്കെ ഉള്ള വെള്ളം ആവശ്യത്തിനുള്ള കിട്ടുന്നുണ്ട്
ആ അത അതാ ഇമ്പോർട്ടന് കുടിക്കാനുള്ള വെള്ളവും ആ നിങ്ങള മേളെ ടാങ്ക് ഒക്കെ കാണുമല്ലോ
ആഹ് ഡാങ്ക്ണ്ട് ചെറുതായിട്ട് കേറും ആഹ് ഇന്ന എന്തായും നറഞ്ഞ് വെള്ളം വരുന്ന സമയത്ത് പിന്നെ നമ്മള് താഴെയൊന്നും പിടിക്കത്തൊന്നുമില്ല വെള്ളം മേല് കയറാനുള്ള
ആഹ്ടാങ്ക് നിറയണ ന്ത വെച്ച നേരം അടച്ചിട്ടിന്ന അറല്ലേ ടാക് ഒക്കെ ഇപ്പ നിറയും തിരിനര ഒക്കെ വെള്ളം അച്ചത്തിട്ട് വന്ന് കഴിഞ്ഞാൽ ടാങ്ക് ഒക്കെ നിറയും
ആഹ് അ അങ്ങനൊക്കെളഞ്ഞ കിട്ടുന്നുണ്ട് ഉം
എടി വെള്ളം ഉണ്ടോന്നൊക്കെ ആ ശെരിക്കും
ആഹ് ആ എന്നാ പിന്നെ ശരിയങ്കി ഓക്കെ ആഹ്
ആ ഓക്കെ ഓക്കെ കട്ട്ചെയ്യടി